ഹലോ ആഹ് കേക്കുന്നുണ്ടോ ഓ ഉണ്ട്ണ്ട് ഉണ്ട് എന്തൊക്കെയാണ് ചായുടച്ചോ
ആഹ് ചായകുടിച് അവിടെയോ
ചായൊക്കെ കുടിച്ചി നിക്കിയ ആഹ് എന്നിട്ടേ ചായക്കിന്ന് പഴമ്പൊരി ഇണ്ടേന്ന്
ആഹ് ആഹ്
ആഹ് അവിടെ പഴംപൊരി ഇഷ്‌ടാന്നോ
ആ പഴംപൊരി ഇഷ്ട ഞാ ഇവിടെ ഉള്ളിവടായിരുന്നു
ഉള്ളിവട ആ ആ വാങ്ങിയതാ
ആഹ് വാങ്ങിയതല്ല ഇവിടെ ഉണ്ടാക്കിയതാ
ആഹ് ഉണ്ടാക്കിയോ അതെങ്ങെനെ ഇണ്ടാക്ക
ഉള്ളിവടെയോ
ആഹ്
ഉള്ളിവടഇണ്ടാക്കാൻ അറിയില്ലേ
ഇല്ല്യാ
അപ്പൊ പഴംപൊരി ആര് ഉണ്ടാക്കിയേ
പഴമ്പൊരി വാങ്ങിയതാ
ഏ ഏ പഴമ്പൊരി മേടിക്ക അതൊക്കെ ഈസി ആയിട്ട് ഇണ്ടാക്കാലോ
ആഹ് പഴംപൊരി ഇവടെ ഇണ്ടാകും
ആഹ് ഉള്ളിവട എന്താ നല്ല മറ്റേ സവാളല്ലേ സവാളയും ഇഞ്ചിയും അ അതുപോലെ പച്ചമുളകൊക്കെ നല്ലോണം അരിഞ്ഞിട്ട് എന്താ കറിവേപ്പില അതുപോലെ കടലപ്പൊടിയും മൈദ്യം അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കുക എന്നിട്ട് ഈ അരിപ്പൊടി ഇട്ടാലും നല്ല ക്രിസ്പ്പി യായിട്ട് വരും എന്നിട്ട് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ മുളക് പൊടി ഇവിടെ ഉണ്ടാക്കിയത് കൊറച്ച് കൊറച്ച് മുളക് പൊടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ജീരകല്ലേ ആ ആ പിന്നെ ജീരകം ഏ പിന്നെ കൊറച്ച് ഉപ്പും അത്രേ മതി എന്നിട്ട് നല്ലോണ്ണം എല്ലാം മിക്സ് ചെയ്തിട്ട് മാവ്ക്കെ അതിൽ ചേർത്തിട്ട് അങ്ങനെ ഇണ്ടാക്കുക
ആഹ് ആഹ് കേച്ചടാ പഴമ്പൊരി പഴംപൊരി നമ്മള് നല്ല പഴുത്ത പഴണ്ടെങ്കിൽ അങ്ങനെ പഴംപൊരി നല്ല പഴുത്ത പഴ ല്ലോ ആ അത് എടുക്കാ ആ മൈദ ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒരു ബാറ്ററി തയ്യാറാക്കുക എന്നട്ട് അരിട്ട് മുക്ക പൊരിക്ക
ആ ആ ആ അത് ഈസിയല്ലേ പിന്നെ എന്താ വേറൊന്നും ഉണ്ടാക്കല് ല്ലേ കേക്ക്ണ്ടാക്കല്ണ്ടോ
കേക്ക് പണ്ടൊര് ഓറിയോ കേക്ക്ണ്ടാക്കീനി മറ്റേ ഓറിയോ
ആ ഓറിയോ കൊ
ആ അത് പൊടി പാലൊക്കെ ചേർത്തിട്ട് ആ അത് സക്സസ്സായി ഈ നട്ട്
ആഹ് ആ ഞാൻണ്ടാക്കല്ണ്ട് കേക്ക് പിന്നെ ഏ ബിരിയാണിണ്ടാക്കല്ണ്ടോ
ബിരിയാണി ഇതുവരെ ട്രൈയ്തില്ലേ പക്ഷെ ഇങ്ങനെ എന്താണ് എന്തോക്കെങ്ങനെ അറിയാം അരി വെ യ്ക്ക് അങ്ങന്സം പറയില്ല ഒര് ചിക്കൻ ഫ്രൈ ഒക്കെണ്ടാക്കും
ആ ഞാൻ ഇണ്ടാക്കല്ണ്ട് ബിരിയാണി
ബിരിയാണ്ടാക്കൂ വേ വേവൊക്കെ കറക്റ്റാവോ
ആ എല്ലാം കറക്റ്റാവും
ആ അതെങ്ങനെ അരി അരിങ്ങനെണ്ടാക്ക്ന്ന്
ആ എങ്ങനെ റൈസ് ഇണ്ടാക്ക്ന്നത് ഏ എന്താ നമ്മളെ നെയ്യ്ല്ലേ നെയ്യ് ഒരു പാത്രത്തിൽ നെയ്യ്ട്ത്തിട്ട് ആ ഇണ്ടാക്ക്ന്ന പാത്രത്തിൽ നെയ്യും അതുപോലെ ഈ പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്ക അതിലിട്ടിട്ട് നല്ലോണം ചൂടാക്ക ന്നിട്ട് എന്താ ഹ് വെള്ളല്ലേ വെള്ളം ആവശ്യത്തിനൊഴിച്ചിട്ട് എന്ത്‌ ആ അയിന്റെ മുൻ ന്നേ നമ്മള് ഈ അരി കഴ്കി വെ ച്ചതയില്ട്ടിട്ട് കൊറച്ച് വറ്ത്ത്ട്ട്ണ്ടെങ്കി അങ്ങനെ നല്ല ടേസ്റ്റാ ഏ എന്നിട്ട്
എങ്ങനത്തെ ഏത് അര്യാ എട്ക്ക
അത് നമ്മളെ ബിരിയാണിയരി ല്ലേ
ആ ബിരിയാണിന്നാ മറ്റേ ബസ്മതിയോ
ആ ആഹ് അതെന്നെ
ആ അരി ഇടുക എടുക്കു ഇണ്ടാക്കുന്ന്
ആ എന്നിട്ട് നമക്ക് വെള്ളം ഏ ഒഴിക്ക്യ ആവശ്യത്തിന് എന്നിട്ട് ആ അങ്ങനെ തന്നെ ഇണ്ടാക്കല് വെള്ളോക്കെ ഒഴിച്ച്ട്ട് അരി ആ ആ എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോം വേവിക്ക്യാ ന്ന്ട്ട് അരി കുറച്ച് അധികം വേവര്ത് അധികം വെന്താ ഒരു ടേസ്റ്റ് കൊറവ് എന്നിട്ട് ദമ്മ്ടാൻ വേണ്ടീട്ട് എന്താ ആ പാത്രത്തിലോ അല്ലെങ്കിൽ ചെമ്പിലോ അങ്ങനെ എന്തെലൊക്കെ നമ്മളെ ഫസ്റ്റ് സെറ്റാക്കി വെച്ച ഈ മസാലണ്ടല്ലോ ആ ചി ക്കനും ആ അതെല്ലാം ഇട്ടോട്ക്ക എന്നിട്ട്ങ്ങനെ ചോറ്ടാ
ആ
അതിന്റെ മേലായിട്ട് കൊറച്ച് നെയ്യും അത്‌പോലെ ഈ സവാളല്ലേ അത് കൊറച്ച് വറ്ത്തത് ഇട്ടാ അത് നല്ല ടേസ്റ്റാ പിന്നെ മറ്റേ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൊറച്ച് മല്ലിയിലേം കൂടെ ഇടാ എന്നിട്ട് കൊറച്ചും കൂടെ അരി മേലെ ഇട്ട് കൊട്ത്തിട്ട് അടച്ച് വെച്ചിട്ട് ആഹ് ആ അടച്ച് അടച്ച് വെച്ചിട്ട് എന്താ പറയാ ഇതാക്ക ദമ്മിടാ വെക്ക
ആഹ്
ആ അത്രേള്ളൂ പി ആ പിന്നെ ബിരിയാണിക്ക് നല്ല ടേസ് റ്റുടാൻ വേണ്ടീട്ട് ലാസ്റ്റ് കൊറച്ച് മറ്റേ ചെറ്നാരങ്ങന്റെ നീരില്ലേ?
ആഹ അപ്‌ അപ്പല്ലേ ഈ ചെറുനാരങ്ങന്റെ നീര് മറ്റ് മ്മൾ ഒട്ടി മാരി ഒട്ടി പിടിക്കാണ്ടൊക്കെ ആതി ചെർക്കൂല
ഇല്ലല്ല അങ്ങന ചേർക്കല്ല. ഇവിടെ കുറച്ച് കുറചൂടെ നല്ല വെല കൂടിയ അരിവേടിച്ചിട്ടണ്ടെങ്കില് നല്ലതാ. അങ്ങനെ കൊഴഞ്ഞു പോവൂല
കൊയിഞ്ഞു പോവൂല ആ ആ എട അമ്മ വയ്ക്കും കൊഴഞ് പോവും
ആ ആ് ആഹ പിന്നെ ഏ വീട്ടില് ചക്കയ്ക്കെണ്ടോ? ച ക്ക
ചക്ക കുറവ പക്ഷെ ഇന്കി ചക്ക ഭയങ്കരഷ്ട
ആഹ ഞാന്ല്ലേ ഞാ യൂറ്റു ആഹ ഇവിടെ ഇഷ്ടം പോലെ ചക്കണ്ട് എന്നിട്ട് ഞാാനിങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോ ചക്ക ബിരിയാണി കണ്ടു ആ
ആഹ് അ
ആ എന്നിട്ട് ആഹ എന്നിട്ട് ച്ചാ ക്ക ബിരിയാണിയ എന്നിട്ട് ചക്ക ബിരിയാണി നർന്നാ റൈസ് ഇട്ടിട്ട് അങ്ങനെല്ലട്ടോ നമ്മൾ ഈ കപ്പ ബിരിയാണി ല്ല അതുപോലെ ചക്ക ബിരിയാണി. അങ്ങനെണ്ടാക്ക് ആഹ ആഹ് ഈ ബീഫൊക്കെ ഇട്ടിട്ട്
പോയി
ആഹഹാ എന്നിട്ട് നല്ല ടേസ്റ്റ്ണ്ടായിരുന്നു ഒരു ഒര് വ ട്ട്ണ്ടാക്യോക്ക് നല്ല ടേസ്റ്റ്ണ്ട്. പിന്നെ ചക്കയും